ആ ഹലോ
ആഹ് കേൾക്കാവോ?
ആഹ് കേക്കാം കേൾക്കാം.
ആഹ് എന്താ സുഖം തന്നെയല്ലേ?
ആഹ് സുഖം.
ഫുഡ് ആ സുഖമാണ് എങ്ങനെ പോണ് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ച് കഴിച്ചു.
ഉം ആഹ് കഴിച്ചു എന്തായിരുന്നിന്ന് ഫുഡ്?
ഇവിടെ.
എന്തെന്ന്ന്നു ഫുഡ് കഴിച്ചൊ?
ഇവിടെ ബിരിയാണി ആയിരുന്ന്.
ഏഹ് ചിക്കൻ ബിരിയാണിയ? ബീഫ് ബിരിയാണിയ ചിക്കൻ ബിരിയാണിയിരുന്നു
ചിക്കൻ ബിരിയാണിയായിരുന്നു
ആഹ് അതനെ ബീഫാണോ? ചിക്കനാണോ?
എന്തോ?
ബീഫ് ബിരിയാണി ആയിരുന്നോ ചിക്കൻ ബിരിയാണി ആയിരുന്നൊ ഴിക്ക.?
ചിക്കൻ ചിക്കൻ.
ഏഹ് ഇങ്ങളന്നെയാണോ വെക്കുക?
അല്ല ഇന്ന് ഞങ്ങള് പുറത്തുന്നാ കഴിച്ചത്.
അയ് ശരി എന്താ ടൂറ് ടൂറിലാണോ?
ആഹ് ഞങ്ങക്ക് ഇപ്പഴാ വെക്കേഷന് അപ്പം ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തു പോയതായിരുന്ന്
അയ് ശരി.
ഉം
ആഹ് അ യാത്രക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ?
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്
ആ അൻക്ക്ങ്ങനേ പോക്ക്ണ്ടാവൂല്ലേ?
ആഹ് ഇപ്പം ഈ വെക്കേഷൻ ടൈം ആയോണ്ട പോന്നേ അല്ലാതെ ഫാമിലിക്കൊന്നും അത്രക്ക് ടൈം കിട്ടത്തില്ല പോവാന്
ആഹ് അയ് ശരി ജോലിയുള്ള ആൾക്കാരേക്കാരം.
ആഹ് ജോലിയാ.
ആഹ് വേറെ എന്തൊക്കെയാന്റെ വിശേഷങ്ങളൊക്കെ പുറത്തുന്നൊക്കെ എപ്പഴും ഫുഡ് വാങ്ങി കഴിക്ക്യോ?
ഏ എപ്പോഴൊന്നും കഴിക്കൂല വല്ലപ്പോഴൊക്കെ.
ആഹ് എങ്ങനെ ഇപ്പൊ കുക്കു കു കു കൊക്കെ ജീവി എന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല യൂട്യൂബിലൊക്കെ നോക്കിട്ട് പാചകൊക്കെ ചെയ്യുവോ?
ആഹ് ശ്രമിക്കുന്നുണ്ട് എന്നാലും എനിക്ക് പേടിയാ ഗ്യാസൊക്കെ കത്തിക്കാപ്പം
അയ് ശരി ആഹ്
ഉം
വേറെ എന്തൊക്കെയന്റെ വിശേഷങ്ങളൊക്കെ മഴണ്ടപ്പ അവിടെ?
ഇവിടെ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്.
അതെ അവിടെപ്പൊ കൊറച്ച് ദിവസമായി മഴയൊക്കെ കിട്ടീട്ട് ഇപ്പ നല്ല വെയില നല്ല ചൂടുള്ള വെയിലാ-
ആഹ് അത ഇന്നലെ വരെ മഴ കാരണം തുണിയൊന്നും ഉണങ്ങിയില്ലായിരുന്നു ഇന്ന് പിന്നെല്ലാം എ ത്ത് മേല ഇട്ടിട്ടുണ്ട് ഒണങ്ങാനായിട്ട്
സ്കൂളി സ്കൂളേറകമ്പം എന്നും മഴ ഇണ്ടാവുകക്ഷെ ഇന്ന ഇപ്പോ സ്കൂൾ പറഞ്ഞപ്പോ മഴയന്നും ഇല്ല. മക്കക്ക് പോകാനും വരാനും ഒക്കെ സുഖ ഇരുന്നുണ്ട് അല്ലത്ത ദിവസം മഴ തൊടങ്ങിയ പിന്നെ മഴ തന്നക്കാരം
അത് തന്നെ കൊച്ചിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുവാ പോവാന്.
ആഹ് പോവാനും പോരാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് തന്നേനെ ഞങ്ങക്കൊക്കെ ഇവിടുന്ന് കൊറച്ച് നടക്ക ക്കും മാണം ബസ്സ് നന്നെ ബസ്സിനന്റെ കുട്ട്യൾ പോവ ന്നാലും കൊർച്ച് നടക്കാണ്ട്.
അതെല്ലേ ഞങ്ങക്ക് വിടെ പക്ഷെ അങ്ങനെ നടക്കാനൊന്നുംല്ല പെട്ടെന്ന് തന്നെ കൊറച്ചു നടന്ന
ആഹ് അഹ് ശരി ടൗൺ ഏരിയയിലാണ് വീടൊക്കെ?
ആഹ് അത് അല്ല ടൗൺന്ന് പറയാക്കത്തില്ല വില്ലേജ് ആഹ് വില്ലേജ് ന്നെ അവടെ നല്ല ബസ് റൂട്ട ക്കെ ഉള്ള സ്ഥലാ.
ആഹ് ഇല്ലേ ഞങ്ങക്ക് ടൗണ് ന്ന് ഒര് നാല് കിലോമീറ്റർ ഉള്ള്ക്ക് പോണം.
ഉം
അങ്ങനെണ് അങ്ങനെ ബസ്സ് ഒന്നുംല്ല ബസ് ഞങ്ങൾ അതിനെ കൊർച്ച് വിട്ട്ട്ട്ണ്ട് പക്ഷെ അത് ടൈമിനുള്ളു. നമക്ക് എപ്പളും പോയി പോരാനൊന്നും പറ്റൂല തരിമീന ഉള്ളു. സ്‌കൂള് പോണ മക്കളൊക്കെണ്ടെ ഷോപ്പിംഗോക്ക് കഴിഞ്ഞോ?
എന്തോ?
സ്കൂള് പോണ മക്കളൊക്കെ ണ്ടോ ഷോപ്പിംഗൊക്കെ കഴ്ഞ്ഞോ ഴ്ച്ചേ?
എനിക്ക് മ ഞാ മാരീഡ് അല്ല.
അല്ലെ ആഹ് കടി
അല്ലല്ല ആഹ് ഞാൻ പഠിക്ക്യാണ് ഇപ്പൊ.
അഹ് ശരി ആഹ് ഏഹ് വീട്ട്ലക്കെ സുഖം തന്നെയല്ലേ?
ആഹ് സുഖം സുഖം ചേച്ചിക്ക് ഹേ കുട്ട്യളക്കെ ണ്ടോ?
ആഹ് ഇൻക്ക് കുട്ട്യളക്കെ ണ്ട് മൂന്നാല് പേര്ണ്ട്.
അതെല്ലേ രാവിലെ സ്കൂള്ക്ക് ണ്ടാക്കിഎല്ലാരെ?
ആഹ് സ്കൂള് പ്പ ഒന്ന് പ്പൊ തൊർക്ക്ണ ദിവസ ആയത്കൊണ്ട് ന്നെ ഇന്ന് ഉച്ചവരെയുള്ളൂ. പിന്നെ ഒരാൾ ഇങ്ങനെ ഹോസ്റ്റൽ ലൊക്കെ നിക്ക്ണ ആളാണ് നോട്ടിസ്റ്റിക് ആണ്. അപ്പ അവന് ഇൻ തൊർന്ന്ട്ടില്ല ഹോസ്റ്റലൊക്കെ അവടെ തൊർക്ക്ണള്ളു.
ആഹ്
അപ്പ അത്കൊട്ട ന്നെന്ന് തൊർന്നിട്ടില്ല നീ ൻത. ഒരാഴ്ച കയ്യും അഒടെക്കെ മഴല്ല തോട്ട് വെള്ളന്നും ഇല്ല.
ഉം ഉം
അപ്പൊ ഓൽ തൊർന്നിട്ടില്ല.
ഉം ഇവടെ ഞാനും രാവ് ലെ ഷോപ്പിങ്ങിനൊന്നും പോയല്ല ഞാ രാവിലെ എന്റെ അനിയനെ സ്കൂള് കൊണ്ടാക്കാൻ പോയതാണ്.
ആഹ് അഹ് ശരി എന്തെരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തെരുന്നു? ഉം അവടെ വൈകുന്നേരം വരേണ്ടോ?
ആഹ് വൈകുന്നരം വരെണ്ട് വൈന്നേ
ആഹ് അഹ് ശരി ആഹ് ആഹ് അവടക്കെണ്ടന്നാ വൈകുന്നേരം വര്ന്ന എല്ലാട്ത്തും ഉച്ചവരെ ള്ളൂ ഇവിടെക്കെ എല്ലാ സ്കൂളും ണ്ടായിട്ട്. യു പി
നീ ഇവടെ മിക്ക സ്കൂള്കളും ഇവടെ വൈകുന്നേരം വരെണ്ട്.
ആഹ്
ഉം
അഹ് ശരി ഉം വേറെ എന്തക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്നൊക്കെ എന്താര്ന്നു?
ബ്രേക്ക്ഫാസ്റ്റ്ന് അപ്പം
ഏഹ് ഏത് ഫ് ഫുഡ ഏറ്റോം ഇഷ്ടം?
ഏഹ് കേട്ടില്ല?
ഏത് ഫുഡ് ആണ് ഇഷ്ട്ടം ചോദിച്ച
എനിക്ക് ഏ ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴായാലും ഞാനത് കഴിക്കും
അത് ശരി ആഹ് നാലുമണിക്ക് ചായ ഇവിടെ എങ്ങ അധികം ബിരിയാണി ഇണ്ടാക്കും മന്തിയൊക്കെ ഉണ്ടാക്കും ഞാൻ തന്നെ ഉണ്ടാക വീട്ടില് ഞങ്ങള് വീട്ടില് കുറെ ആളുകൾ ഉണ്ടാവോണ്ട് പുറത്തുനിന്നും അങ്ങനെ ഫുഡ് മേടിക്കലില്ല അപ്പൊ വീട്ടിലന്നെണ്ടക്ക ലാണ് നമുക്കത് മുതലാവൂല പുറത്തന്ന് മേടിച്ചാല്
ആഹ് അതാ കൂടുതൽ ആളുകളള്ള ഇപ്പം ഒക്കത്തില്ല
ഒരു നേരക്കല്ലേ ചെന്നാണ്ടാവുള്ളൂ
കൂടുതൽ ആളല്ലോടത്തൊക്കെ അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുടന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്
പിന്നിപ്പ നടക്കുവാണോ എനിക്ക് ശബ്ദം കേട്ടിട്ട് നടക്കുന്നതണക്ക് തോന്നുന്ന്
ആഹ് ഞാൻ നടക്കയാണ് ഞാനിപ്പോ ഒരു സ്കൂൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലേ മക്കളെ
അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കട്ടെ ബേഗംന്തൊക്കെ ഒന്ന് ഇന്ന് ഉച്ചവരെ ഉണ്ടായിട്ടുള്ളൂ നാളക്കെ എന്നാണ്ട്ഞ് വൈകുന്നേരം വരെ ഉണ്ടാകും
അപ്പൊ ബെഗും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബസ്സിന് കൊറച്ചിങ്ങട് നടക്കണം
ഓ ഓ അത് ആ ശബ്ദത്തി നല്ല ആയിപുണ്ട് അതാ
ഞാൻ ബസ്സിന്റെ അവിടക്ക് എത്തിനി കുറച്ഞ്ച് മിനിറ്റ് കഴിഞ്ഞാ ബസ് വരും പക്ഷെ ഞ പാടത്ത കൂടി പോകന് കുറുക്കും വഴി നല്ല പൊന്തിൻ കാടും ഒക്കെയാണ് അവിടെ കുറച്ച് ച്ച് മരങ്ങളും കാടുകളും വയലുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഞങ്ങള്
ഇവിടെ ഏതാണ് ക്കെ രണ്ട് സൈഡില ഒരു സൈഡിലോട്ട് പോയാലും ബസ് സ്റ്റോപ്പിലോട്ടും പോവാം ഒരു സൈഡിലോട്ട് പോയാ വയലും തോടും ഒക്കെ താഴോട്ട് പോകുമ്പം
ഉ മഴയൊക്കെ പെയ്താൽ വെള്ളക്കെ കയറുന്ന പ്രദേശാണോ
ആഹ് ആന്ന ആന്ന് കുറച്ച് ആഹ് നല്ല രണ്ട് മൂന്ന് ദിവസം നല്ല മഴ പെയ്താ വെള്ളം കയറും
അത് ശരി വീട്ടിക്കെക്കെ കയറോ
ഉം വീട്ടില് ഞങ്ങളുടെ ഈ വാഷ്റൂം ഒക്കെല്ലേ ചെലപ്പം അവിടെക്കെ വെള്ളം കേയറും കാരണം കൊറെ താഴ്ന്ന ഏരിയ
ആഹ് അതൊട്ട്
ഞങ്ങളുടെ തൊട്ട് താഴത്തെ വീട്ടി വരൊക്കെ വെള്ളം കയറും ഞങ്ങടെ വീട്ടിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല
ആഹ് അപ്പൊ അവരൊക്കെ മാറി താമസിക്കഴക്കാറല്ലേ
ഉം മാറി താമസിക്കും
ഉം അതൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ലേ മഴക്കാലം ആവുമ്പം
സത്യവാ
ആൾക്കാലാവുമ്പ അങ്ങനൊരു പേടിയിണ്ട് പിന്നെ മഴയെത്തും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഇപ്പ കാലാവസ്ഥയിലിങ്ങനെ മാറി മാറി വെരിയല്ലേ ഇപ്പൊ മഴ പെയ്യേണ്ട സമയത്ത് ഇപ്പൊ വെയിലാണ്
അതാ
അങ്ങനെ
വേറെന്തൊക്കെ ഈ ഗ്യാസിന്റെ ക്ഷാമം വന്നീന്നോ അവ്ടെ പ്പയീതായിട്ട് പ്പയീ യുദ്ധോക്കെ കാര്ണം.
ഞങ്ങക്കിവിടെ വല്യ പ്രശ്നം തോന്നീട്ടില്ല. ഏഹ് ഇ ഇവിടെ അങ്ങനെ ഏ ഫുടൊന്നും ഉച്ചയ്ക്ക് ഞങ്ങളങ്ങനെ വല്തായിട്ടൊന്നും ഒണ്ടാക്കത്തില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ കറികളൊക്കെ ഒണ്ടാക്കി വെക്കത്തതേ ഒള്ളൂ.
അയ് ശെരി രാത്രിയ രാത്രി ചോറന്നല്ലേ കഴിക്കാ?
ആന്നാ ന്നാ ന്ന് ഉം.
ശെരിടാ ചപ്പാത്തി അങ്ങൻത്തൊന്നും ണ്ടാക്കണ്ടാവുലല്ലേ.
ഏയ് ഇല്ലില്ല. ഇവിടെ അമ്മയെക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പെഴത്തേനും ടൈമാവും. രാത് ത്രിയാവും നല്ല പിന്നെ ചപ്പാത്തിയൊക്കെ ഒണ്ടാക്ക്ന്നത് എന്നും കടേന്ന് വേടിക്കുന്ന ഒക്കത്തില്ലല്ലോ
അയ് ശെര്യാണ്. ആഹ് ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് അ ഒക്കെ തോനെണ്ടാ ക്കേക്കാരം ലേ ഉച്ചക്കും രാത്രിക്കും ണ്ടാക്കേക്കാരം.
ഉം, ഉം
ഞങ്ങളും അനത്തന്നെ ഒരു നേരം തന്നെ ഫുഡോക്കെണ്ടാക്കൊള്ളൂ. ആഹ് ഉച്ചക്കൊണ്ടായി കഴിഞ്ഞാ ഉച്ചക്കും രാത്രിക്കും അതന്നെ. കറികളാണെലും അങ്ങൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ മാറി മാറിണ്ടാക്കും. രാവിലെ പുട്ടാണെങ്കി ഒരീസം പുട്ടാണെങ്കി ഒരീസം ചപ്പാത്തി ഒരീസം വെള്ളപ്പം അങ്ങനൊക്കെ പലതും മാറി മാറി ണ്ടാക്കും
ആഹ്, ഈ വെള്ളപ്പോന്ന് പറയുമ്പൊ എന്താ സംഭവം? ഞാൻ കേട്ടിട്ടില്ല.
ഉഴുന്നൊക്കെ ഇട്ടിട്ട് ണ്ടാക്കൂലേ
നമ്മുടെ സാധാ അപ്പ് ഈ കിണ്ണി മധുരം ഇട്ടൊണ്ടാക്ക്ന്നതാന്നോ?
അല്ലല്ല. മധുര ഉഴുന്നും ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ടാ ക്കൂലേ ദോശാന്നൊക്കെ പറയില്ലേ ദോശ
ആഹ് ഓഹ് ഓഹ് ഓഹ്
ആഹ് അതിനിവടെ വെള്ളപ്പന്നും പറിം ദോശാന്നും പറിം.
ആഹ് ഞാ അങ്ങനെ പേര് കേട്ടിട്ടില്ല അതാ.
ആഹ്
മാറി മാറി ഇങ്ങനെണ്ടാക്കാണെ മക്കക്ക് ഇഷ്ടാണ് ഒന്നന്നെ ഡെയിലി ആവുമ്പോ അത് കുട്ട്യള് കഴിക്ക്ണില്ലേ.
ഉം ത് സത്
പിന്നെ ചെൽപ്പോ ആ ചെൽപ്പോ കറി ഒക്കെണ്ടാക്കും, ചെൽപ്പോ കറിന്നും ണ്ടാക്കൂല പഞ്ചാരട്ടിട്ട് തിന്നും. അല്ലേ തേങ്ങെന്തേലും കഴിച്ചിട്ടാങ്ങൻ തിന്നും. അല്ലെ തലേസ്ത്തെ മീൻകറിയോ അങ്ങനെന്തേലുണ്ടെങ്കി അത് കയിക്കും. അങ്ങനെയൊക്കെണ്.
ഉം.
വേറെന്തെക്കെണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അവടെ മഴയൊന്നുല്ലല്ലേ മ മഴയൊന്നുല്ലല്ലേ
ഇല്ലില്ല.
ഉം ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കന്നാ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ?
ഇല്ല വേറെ കൊഴപ്പൊന്നുല്ല ശെരി പിന്നെ വിളിയ്ക്ക്. ഉം